ഹലോ
ആ കേൾക്കണല്ലേ
ആ ആ
ആ
മ് ന്താ വർത്താനം
എന്താ നല്ല വർത്താനം സുഖം അങ്ങനെ പോണ് അവിടുത്തെ വർത്താനം എന്താ
സുഖം തന്നെ സുഖായിട്ട് പോണ്
മ് എന്താ തെരക്കില
ഏ ഇല്ലതാ ഞാൻ അവിടെ കുത്ത വരെ തിരക്കേ ഇപ്പളും ഫ്രീ ആയിട്ടോള്ളു
ആ
വിരുന്നാരുണ്ടായിപ്പോ അപ്പ പോയി
ആ
അതൊരു മക്കള ഉണ്ടായിരിക്ക രണ്ട് മോള് രണ്ടാള് ഇവിടെ ഉണ്ട് ബാക്കിയുള്ളെ പോയി
പോയി ആ
പിന്നെ രാത്രിക്കുള്ള ഫുഡൊക്കെ റെഡി ആയോ
മ് സ്പെഷ്യൽ ബിരിയാണി ഇവരൊക്കെ ഉള്ളത് ഉണ്ട്
ആ അപ്പൊ അത്ണ്ടാവും രാത്ക്ക്ല്ലെ ഇയാളങ്ങനെ എല്ലോ ഫുഡ ഒക്കെ ഉണ്ടാക്കോ
മ് ഇന്റെ നാത്തും വന്നാല നാതൂന കൊണ്ട ഉണ്ടാക്കിച്ച
ആ
തോനണ്ട അത് കൊറച്ച്ഞാ ഒരറ്റ പ്രാവശ്യം ഉണ്ടാക്കി നോക്കിട്ട അനെത്തിരി ഞങ്ങൾക്ക് മാത്രയിട്ട് ണ്ടാക്കിത് ഞാൻ ഉണ്ടാക്കി നോക്കില്ല
ആ
അതണ്ട് പിന്നെ നിച്ച് ദ്യര്യല്ലാ ഞാൻ ഒക്കെ റെഡിയാക്കി വച്ചെന് ഓര് വരുമ്പോലെത്തനും
ആ
അന്നേര ഇ ഉണ്ടാക്കിയന്ന്
ആ
നമ്മൾ ഒറ്റക്ക ആവുമ്പോ പിന്നെ എന്തുണ്ടാക്കാനാര ഒറ്റക്ക് പേരെ ഞങ്ങൾ സ്വന്ത ആകുമ്പോ പിന്നെ എന്താ വേറെ ഒരാൾ വരുമ്പോ ഉണ്ടാക്കി കൊളയാ ഒക്കെ പോയില്ലേ
ആ
ആ
എടെ മക്കൾസ് ഇല്ലേ
ആ ഉണ്ടേ മക്കള് നാലാളുണ്ട്
മ്
ഒക്കെ പഠിക്കുവയാണ്
മ് ഇനിയുണ്ടോ ആൾക്കാര് ഇനിക്ക് രണ്ടാള്
ആ രണ്ടളും ഉസ്കൂൾ പോണ്ടോ
ആ് മോള് യു കെ ജിയിലും മോന് രണ്ടാം ക്ലാസ്സിലോ
ആ
മ് മ് സ്കൂൾ ലീവ് ആണല്ലോ
ആ ഇല്ല നാളെ ഇപ്പൊ ലീവാണ്ട അതെ പെയ്യവാല മഴയും കൂടി അവ പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റൂല
ആ
അവിടെങ്ങനെ മഴയൊക്കെ ഉണ്ടോ?
ഇവിടെ ഇന്ന് അങ്ങാട ചെയ്തിട്ടൊന്നുമല്ല.
ആ ഇവിടെ രാവിലെ നല്ലൊരു മഴ പെയ്തു
ഉം എടക്കറി ചാറ്റൽ പോലെ,
ആ, പിന്നൊക്കെ ചാറ്റന്നരുന്നു.
ഉം, എടുക്കുമന്ന് ഒന്ന് പാറിയ പോവും.
പെയ്തൊ?
ഉ, എടുക്കടു പാറി പോവും.
ആ
അത്രേയുള്ളൂ.
ആ ആ
ഇന്നലെ അൽ ഇന്നലെ ഉച്ചക്ക് നല്ലൊരു മയണ്ടയു ചന്ശോ
ആ ഇന്നലെ അല്ല മഴയുണ്ടായി.
ആ ഇന്നലെ നല്ല മഴ ഉണ്ടായിരുന്നു, മിനിയാന്ന് നല്ല കാറ്റും ഉണ്ടായി.
ആഹ ഇവിടെന്ന് രാവിലെ എന്ത് മഴ കുട്ടികളൊക്കെ മദ്രസ്പണ ടൈമിലൊക്കെ നല്ല മഴയരുന്നു.
എന്നാ കാന്നാ പൈ ഇതില്ല ഇങ്ങനെ ചീനോട്ങ്ങ കളിച്ചരുന്നല്ല അതെ.
ആ
എവിടൽ ഇങ്ങ ചാറ്റന പോന്നെ.
ആ എന്താ അതെ എന്ന അങ്ങനെയാണ് പെരുമഴയ രാവിലെ നന്നിട്ട് മഴയ തോന്നും ഇങ്ങെെ നല്ല സാഹത്തി തന്നെ ഉള്ളൂ നാളറ ഇതൊക്കെ നിറങ്ങാതെ നോക്കണ്ട.
ഉം അയിതാ തന്നെ പൊറത്തിറങ്ങാൻ മാടിയാ. വേണല്ലോ തണുപ്പർ കുന്ന
ഏഹ്
മഴ പെയ്ത നല്ല തണുപ്പാാണ്, അതേ
ആഹ ഇവിടെ അതെ മഴ പെയ്താ തണുപ്പാണ്. മഴ അല്ലെങ്കിൽ പെരും ചൂടാണന്ന് പോാനല്ലേ
വന്നല അവിടെ നക്കേണ്ടേ അല്ല അയാ മരങ്ങളൊന്നും ഇല്ലാത്തോണ്ടേ.
ആ് ഞ ഇപ്പടെ ഡബ്ബർ ഇതൊക്കെ ഉണ്ട് അടുത്ത കൂടെ. എന്നാലും വെയില് ഒരു സൈഡ് ഒരു സൈഡ് മരങ്ങൊന്നല്ല. അവിടെ ഭയങ്കര ചൂടാണ്, ഒരു ഭാഗത്തൊക്കെ മരുണ്ട്.
ഞങ്ങൾ വാങ്ങുമ്പോ ഒക്കെ ഇവിടെ ഫള് റപ്പറ തോട്ടേനി.
ആഹ്
പിന്നെ ഓരോ പരും ഓരോരുത്തർ സ്ഥരം വാങ്ങിട്ട് അങ്ങനെ, ഒക്കെ മുറിച്ചി.
ഒരു സുഖമില്ല.
ഉം അ ആ കാറ്റിട്ടില്ല ആ തായം കണ്ടത്തില്ല ആഹ് റബ്ബ് എന്നാലും വൈകുന്നേരം അക്കുമ്പ ഒരു കാറ്റ് ഉണ്ട് ട്ടോ.
ആഹ്.
എല്ലാല്ല വേനലായ ഇവിടെ ഏസിയ ഒക്കെ ഉണ്ടരുന്നുു അജ അജാദ ചൂടാ വിരഞ്ഞൂട ഇടി വീട്ടിയാലും അവൻ പേടിയാ. ഞങ്ങ പരക്കെ നേറ്റണ്.
ആയിട്ടണല്ലേ
ഉം
ഇ വടി വെക്കാന ഉണ്ടായിരിക്കണ അങ്ങനെ. ആ അവിടെയാണച്ചമ്മരൊക്കെ പൊളിഞ്ഞ്, ഒരു പറന്റെ മൂവിലൊക്കെ പൊട്ടിു
ആഹ് ഞങ്ങതും പൊട്ടീനങ്ങനെ തറ ഞങ്ങപ്പോ കൂടീട്ടേ ഉള്ളൂ
കൂടിരുന്ന ആ ഓടനെ ആണ് അങ്ങനെ
ഉം ഞങ്ങളത് ഞങ്ങളിപ്പോ ഇന്നേക്ക് ഒരു മാസായിട്ടുളളു കേറീട്ട്
ഉം എറുത്തിന്റെ എറുത്ത് കമ്പിയൊക്കെ പൊ ട്ടി ആകെ രണ്ടിവസം ബുദ്ധിമുട്ടി അയിനുശേഷം വരുന്നല്ലെ പേടിയാണ് ആ ഇവിടെ അങ്ങനൊക്കെ തന്നെ ഉണ്ടായിക്കണ എന്നാ
ഉം അല്ല ഇടി പേടി ഞങ്ങ മുന്നേള്ളവരൊക്കെ അത് രണ്ട് ഫാനും എൽ ഇ ഡി ബൾബൊക്കെ പോയി മുന്നിത്തെ
ഞാ ഇപ്പൊ ചെറിയ ഇടി കാണുമ്പോ തന്നെ ഫ്രിഡ്ജോ ഇൻവേർട്ടറോ അങ്ങനൊക്കെ വേഹ ഊരി വെക്കാ എനക്ക് പേടിയാണ് എന്നാ ഇടിപൊട്ടിയന അയിന്ശേഷം
ഉം ൻക്കും പേടിയായത് ഉള്ളു ഇതൊക്കെ നീര് എന്ത് കത്തിണ ആതിരിയാ
ആഹ്
ഇതൊക്കെ വല്ലേ ഒറ്റക്ക് ആവുമ്പോളാ പേടി
ആഹ്
ഇന് മക്കളൊക്കെ സ്കൂളോവേം ചെയ്യും ഞാനിന് ഒറ്റക്കാവും
ഉമ്മ വീട്ടില്
ഇല്ല ഇങ്ങ സ്വന്തം പെരേ ഇപ്പൊ കേറീട്ടെ ഉള്ളു. തറവാട് വേറെ ആ തറവാട് കൊച്ച് എറങ്ങി പോണം.
ആഹ്
അപ്പൊയി ഞാനന്നെ ഇണ്ടാവുള്ളു.
ആഹ്
നിന്നണ മണിക്കും പോവും.
ആഹ്
മക്കള് സ്കൂളും പോവും.
സ്‌കൂള് പോയ പിന്ന ഫ്രീ ആണല്ലെ
ഉം. ഒരു സമാധാനത്ത് കുത്ത്ക്ക. വന്നാ പിന്നപ്പോ പോയി വ പിരാന്ത് മുയുവം വന്നെന്റേഷം ഇണ്ടാവും.
ഓര് പോയാ പിന്നെ വരണവര് ആകും ഒക്കെ വന്നാ പിന്നെ ആകെ പരത്തീട്ടും.
വന്നാ ന്നെ നോക്കണ്ട.
ആഹ് അതെ ഇവിടെ ഇനിയിപ്പോ രണ്ടീസം ഇന്നും നാളെയും പറയണ്ട.
വെള്ള ടൈല് എന്നിട്ട് ചൂ നെൽത്ത് ചൊട്ടീട്ട് ചെരുപ്പ് ഇടൂല. ചെക്ക് എടുക്ക് നീ പോരും.
ഇവിടെ കറുപ്പാണ് അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നല്ല.
വൈറ്റാ
ആഹ് ഞങ്ങക്ക് ഒറപ്പ് ഗ്രാനൈറ്റാണ് അതുകൊണ്ട് പിന്നെ ഒരിതും ചളിയായ ഞാന് അറിയൂല.
ചട്ടോ വെള്ളയാണെങ്കി വട്ടക്കൊരു വെളിച്ചോം ഇതൊക്കെ ഉണ്ടാവും. ചെലപ്പോ തോന്നും കറുപ്പാക്കിയതന്നായി നീ കുട്ടികള ഇടയിലൊക്കെ.
ഉം ആഹ്
ഒരമ്മളിപ്പോ ചെറിയോര് ഇതുണ്ടെങ്കിലൊന്ന് അറിയൂല
ഹസ്ബന്റാ പോയി എടുത്തെ ടൈല്
ആ ഹസ്ബൻഡട്ട എല്ലാം എടുക്കണക്കാറല്ലേ?
ആ പോയി എടുത്തു പോന്നീനി.
അങ്ങനെ വാങ്ങാന് ആഹ്
ആഹ് ഞാൻ എന്റെ ഇഷ്ടത്തിന് പോയി എട്ത് പോന്ന് വൈറ്റ്. വേറെതാ കളർ ആക്കിയ മ
ഉണ്ടാവു.
മൂടിയോ? മുടി എന്താലോണം തൊലി നീന്തേ. ഒരുപോലെ ഉണ്ടാവകത്തും, ഇപ്പം തൊടുക്കുമ്പോഴ ആ കുടുങ്ങ.
നുള്ളി പെറുകി ഉണ്ടാക്കാനേ നേരിണ്ടള്ളൂ.
ആഹ..
അവര് തുറക്കുമ്പോ എടുത്ത് ഒഴിവാക്കില്ലെ വൃത്തിക്കേട ആ കൊണ്ട്ക്കും ചെയ്യും.
ആഹ..
ഞാനൊക്കെ നുള്ളി പെറക്കി ഒക്കെ പുറത്തണ്ടയെലെ.
ആഹാ,
എനിക്ക് ആ നീറ്റായി നിക്കണം.
ആഹ, അതെ വെള്ളാവുമ്പോ അതാണ്, ചെറിയ എന്തേലും ഉണ്ടെങ്കിലൊക്കെ ശെരിക്കറിയും.
ഉം.
ഒരു ചെറിയതായ പിനെ അറിയ ഇത് പൊ ഞാൻ പറഞ്ഞില്ലേ? കറുപ്പായത് കൊണ്ട്പ്പോ.. ഒരിതം കച്ചറൊന്നും കാണൂല.
ഉം... നല്ല പൈസി ആണല്ലോ? ചെറിയ ഒരു കഷ്ണം കിട്ടാൻ തന്നെ നല്ല പൈസായി. അങ്ങനെ എഴപത്തെട്ട് ഉുപ്പേട്ടായിന്
ആഹ ഓരോ വർഷം കൂടുംന്തൂറുംല്ലാത്തും ഇങ്ങനെ ക്യാഷ് ഒക്കെ കൂടന്നെല്ലേ
ഇനി കൊറക്കും യുദ്ധൊക്കെ അവസാനിച്ചിണല്ലോ
ആഹ
ഇനീ കുറഞ്ഞ് കിട്ടിയാ അതീനി
ഉം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
ആഹ ഹസ്ബൻഡ എന്താ ജോലിിട്ട്
ഇൻഡസ്ട്രിയൽ
ആഹ ആ പിന്നെ വീടിന്റെ അങ്ങനത്തെ വർക്കൊക്കെ വീട് എടു കേക്കാറല്ലേ ആ ഇൻഡ്ട്രയി മറ്റതാണ്ടല്ലോ ഗ്രില്ല് അങ്ങനത്തെൊക്കെയാണല്ലോ
ആ കായന്ന ചെയത് കോണീന്റെ
പൂണന്റെ ആ
കോണി കൂട്
ആഹ
വേറെ അഞ്ചിനന് ഒരു രണ്ടാള കൊണ്ട് ഉപ്പന പോലെ എട്ടിനും അഞ്ചിനും
ഒരുപാട്
കട എടുക്കല്ല ഓരോ സൈറ്റ് പോലാ
ആഹ
അങ്ങനാ പോയടുക്കരാ
ആഹ
ഇവിടെത്തേക്ക് അങ്ങാട് പോവില്ല
ആഹ
ഇവിടെ അടുത്ത ഏരിയ മലപ്പുറം ജില്ലയിലും പോകും കോഴിക്കോട്
ആഹ
രണ്ടു അതും തോന്ന ദൂരത്തേക്കോട് പോവില്ല
ആഹ
ഇറ്റ ഇത്തിരി
ഉം
ആഹ് ആഹ് ഞാൻ ഒന്നിച്ചു വെക്കലാണ്
ഉം
എപ്പഴും ഉച്ചക്കും രാത്രിക്കൊക്കെ ചോറും കറിയൊക്കെ
വെക്കല് ഞാൻ പിന്നെ ഉച്ചക്ക് ഞാൻ ഒറ്റക്കല്ലെ ഉള്ളു
ആഹ് അപ്പ ഉച്ചക്ക് ഉണ്ടാക്കലില്ലേ
ഉണ്ടാക്കി ഞാൻ കൊറച്ച് ആക്കും പോലെ ഉണ്ടാക്കുള്ളു ഓര് പണിക്ക് പോകുവല്ലോ പിന്നെപ്പ ഞാൻഒറ്റക്കല്ലല്ലേ ഞാനപ്പം രാവി
വന്നാ പിന്നെ വൈകുന്നേരം എല്ലാരും വരുമ്പോത്തേന് ഉണ്ടാക്കിയാ മതിയല്ലോ അല്ലേ ഉം
ഏഹ് ആക്കും പോല ആടിമടി തഞ്ഞി വെക്കും
ആഹ്
നേരങ്ങട് കണക്കെക്കും എന്നിട്ട് അസറാങ്ക് എടുക്കും കുളിച്ചോർ
ആഹ് എന്നാ ശരില്ലേ എന്നാ
ആ ആഹ് ആ ആ ഇനി വിളിച്ചോണ്ടി
ആഹ്
ഉം ഉം ശരി